പിന്നല്ലോ
ആഹ്, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആഹ്, എന്തെല്ലാ സുഖാണോ?
ആഹ്, സുഖോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഇപ്പ ചെറിയൊരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഇരിക്കുവ.
ആണ്ല്ലേ
ഉം, പിന്നെ
ഇവിടെ തന്നെയായിരുന്നോ, വീട്ടിൽ തന്നെയിരുന്നോ?
ആഹ്, വീട്ടി തന്നെ എങ്ങും പോയൊന്നുല്ല
ആഹ്
ഉം, പിന്നെ അവിടെ എന്തോ ഉണ്ട്?
ആഹാ!
ആഹ്
എങ്ങനെ ഉണ്ടായിരുന്നു?
ആഹ്, കല്യാണൊക്കെ അടിപൊളി. കൊറെേ സ്വർണ്ണൊക്കെ കൊടുത്തിട്ടാണ് ആ പെണ്ണിനെ കെട്ടിച്ചത്.
ആഹ് ആഹാ! എത്ര പവൻ ഉണ്ടായിരുന്നു.
ആഹ്, കൊറച്ച്ണ്ട്. ഇപ്പ സ്വർണ്ണത്തിന്റെ വെലൊക്കെ കൂടുതലല്ലേ. അ- ടൈം തന്നെ കൊറച്ച്, ഉം ആഹ്, പക്ഷെ എന്തിനാണല്ലേ ഇ കൊടുത്തിട്ട് എനിക്ക് അതിനോട്
ഞാൻ അങ്ങനെ വിചാരിക്കും ഞാൻ ആരെ കല്യാണകഴിക്കുനെ അഞ്ചുപ്പവന് ഞാൻ കൊടുക്ക അതൊന്നും ഇല്ലാത്ത ആളെ
ഈ സ്വർണ്ണോന്നൊക്കെവെച്ച് കഴിഞ്ഞാല് ഈ സ്ത്രീധനം കൊടുക്കാവെച്ചാൽ നമ്മുക്കിപ്പോ എന്തെങ്കിലും ഒരു അ അത്യാവശ്യം വരാണെങ്കില് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പൈസക്കൊക്കെ എന്തേലും അത്യാവശ്യം വരാണ നമ്മക്ക് ആ സമയത്തേന് എന്തേലും ഒന്ന് എടുത്ത്. പണയം വെക്കാനോ അങ്ങനെ നമ്മുടെ എന്തെങ്കിലൊക്കെ ഒരു കാര്യ ത്തിന് വേണ്ടിട്ടല്ലാതെ സത്യം പറഞ്ഞാല് സ്ത്രീധനം കൊടുന്നതിനോട് എനിക്കും വലിയ യോജി യോചിപ്പൊന്നുല ഇപ്പോഴത്തെ ആഹ് ആ നമുക്കിപ്പൊ ഒരു കയ്യിൽ കുറച്ച് സ്വർണ്ണെണ്ട് തന്നെങ്കിലും നമുക്കത് പണയം വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യ അത്യാവശ്യായിട്ടുള്ള ഒരു കാര്യം ചെയ്യാന് അങ്ങനെയൊക്കെ സ്വർണം അത്യാവശ്യത്തിന് നമ്മുടെ കൈ വേണം അല്ലാതെ ഇതുപോലെ ഓരോ കല്യാണങ്ങളൊക്കെ ആക്കുന്നു എത്ര എത്ര പവൻ സ്വർണങ്ങളൊക്കെ ചിലപ്പോൾ നൂറ് പവൻ നൂറ്റി നൂറ്റൊന്ന് പാവനൊക്കെ കൊടുത്തിട്ടല്ലേ
അതെ അതെ ഇതൊരു ആഡംബരം കാണിക്കുന്ന പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി
ആഹ് അതുകൂടാതെ പൈസേം
ഉം അതെ പലർക്കും പറ്റുന്ന അത് എട്ടും അത് കുറഞ്ഞുപോയിന്ന്പറഞ്ഞ് എത്ര കേസുകൾ നമ്മൾ കാണുന്നു
ആഹ് അതാണ് ഇത്ര വന്നാൽ മാതാപിതാക്കൾ പഠിക്കത്തില്ല പിന്നേും പിന്നേം ഇത് തന്നെ ചെയ്തു തോണ്ടിരിക്ക
അതെ അതെ
ആഹ് ഈ വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഉം അവര് സ്നേഹം കൊണ്ട് കൊടുക്കുന്നേ
ഉം ചെലപ്പോ ചേലോർക്ക് ഇത് പോര വരും അത് മാത്രമായിട്ട് കണ്ടിട്ട് കിട്ടുന്നവരുണ്ട്
ആഹ് ആഹ്
തന്നേമല്ല ഈ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്ത്രീധനം കെടുത്ത് മറ്റേ കല്യാണം കഴിക്കുന്നവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതല് ആത്മഹത്യ ചെയ്യുന്നതും അതിന്റെ പേരില് പിന്നെയും ഇല്ലേ ആന്ന് നമ്മൾ എത്രയോ കെട്ടേക്കുന്നു
ആഹ് അതെ അതെ പക്ഷെ എന്നാലും ആരും പഠിക്കൂല അതാണ് പ്രശ്നം
ആഹ് അതാണ് പ്രശ്നം കഴിഞൊസം കണ്ടില്ലേ ഒരു പെണ്ണിനെ സ്ത്രീധനം കിട്ടാതെ പട്ടിണി കിട്ട് അമ്മയും ആഹ് ഭർത്താവുകൂടെ ആഹ് അവ് ഞാൻ പറഞ്ഞു
അവര് ഇനിയും വേണം ഇനി വേണം എന്ന് പറയുമ്പോ തന്നെ അവർക്ക് മനസ്സിലവും ആ പെണ്ണിന് അല്ല വേണ്ടത് ആ പണത്തെയും സ്വർണത്തെയാണ് വേണ്ടത് അല്ലെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങനെ ആർത്തി കാണിക്കുന്നെ
ആഹ് എന്ത ആഹ് എന്ത് പറയാനാ നമ്മ നമ്മുടെ അച്ഛനും അമ്മയൊക്കെയാണ് ഇതിനൊക്കെ ഓരോന്നും ഇത് ചെയ്ത് കൊടുക്കുന്നത്
അതെ ഓരോന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കണം മോളെല്ലേ വേണ്ടേന്ന് ഉം
അതൊന്നും അവര് ചിന്തിക്കത്തില്ല നമ്മുടെ മക്കളല്ലേ അവര് സുഖമായിട്ട് കഴിയണം എന്നിട്ട് പറഞ്ഞോണ്ട് അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവര് കൊടുത്തു വിടും പിന്നെ കുറഞ്ഞു പോയി എന്നും പറഞ്ഞോണ്ട് അവര് പ്രശ്നമുണ്ടാകും
കല്യാണം നടത്തണം എന്നന്ന എന്നട്ട് അവരെന്താ അവര് പെട്ട്
ഉം പറയണ്ട ഉം അല്ല ഇന്നത്തെ സ്വർണ്ണത്തിന്റെ വിലയോ
ആഹ്
സഹിക്കാൻ വയ്യാത് സാധാരണപ്പെട്ട അല്ല ഇതിങ്ങനെ കൊടുക്കുന്നൊണ്ട് സാധാരണപ്പെട്ട വീട്ടില് അവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് ഒരു പാവൻ സ്വർണം എടുത്ത ആഹ് അവർക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും എന്തായാലും ഒത്തിരിയൊന്നും ഇല്ലല്ലോ ഒരു ഒരു മൂ രണ്ട മൂന്ന് പവനങ്കിലും ഇടാതെ കല്യാണം കഴിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷമം വരും ഇതിങ്ങനെ ഇത്രയും സ്വർണ്ണൊക്കെ കൊടുത്ത് കെട്ടുമ്പോഴത്തേനും അയ്യോ അവർക്ക് അത്രയും കൊടു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരത്തില്ലേ
അതെ അതെ അതൊന്നും അ അവര് ചിന്തിക്കില്ല അവരെല്ലാരുടെ മുമ്പിലും ആളാവാൻ വേണ്ടി ഇങ്ങനെ കൊറേ വാരി വെര്ത്തിടും
ഉം ആഹ് പറഞ്ഞിട്ട് കാര്യല്ല എന്നിട്ട് സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
സദ്യ എല്ലാം അടിപൊളിയായിരുന്നു
ആഹ് ഉം
ആഹ് പിന്നെ പിന്നെ എന്തുവാ പ്രത്യേകിച്ചുള്ള ഈ കല ഇപ്പോഴത്തെ കല്യാണത്തിനെല്ലാം സ്വർണ്ണത്തിനേക്കാ കൂടുതൽ അവർ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്കാ പൈസ കൂടുതൽ ചിലവാക്കുന്നത് ഒറ്റ ദിവ സത്തിന് വേണ്ടിയിട്ടുള്ള അല്ലേ ഒറ്റ ദിവസത്തിന് വേണ്ടിട്ട് ആഹ് അല്ലല്ല ഒരു ദിവസത്തിന് വേണ്ടി ഇപ്പം നമ്മൾ കല്യാണ സാരി തന്നെ നമ്മള് എടുത്താലും എത്ര രൂപയുടെ സാരി എടുക്കുന്ന ഒരു ദിവസത്തേന് മാത്രം പിന്നെത് ഉപയോഗിക്കത്തു പോലും ഇല്ല
ഇല്ല അതെ അതെ
ചില വല്യ വല്യ വീടുകളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപാടെ സാരിയൊക്കെ ആയിരിക്കും കല്യാണത്തിനൊക്കെ എടുക്കുന്നതും പിന്നെ അവരുപയോഗിക്കോ അത് അതൊക്കെ ഒരാ ഡംബരം ആഡംബരത്തിന് വേണ്ടിട്ട് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഉം
ന്നാരം
പക്ഷെ ആരും ഇതൊന്നും ഇതാ
ആഹ് അതൊന്നും ചിന്തിക്കത്തില്ല അവര് വിചാ ചോ ജീവിതത്തില് ഒന്നല്ലേ ഒള്ളൂ എന്ന് വിചാരിച്ച് ഉം എന്റെ ഇതിൽ ഏറ്റവും നല്ലത് ലളിതമായിട്ട് കല്യാണം കഴിച്ച് ഒരു ഒപ്പിടുക അതിന്റെയൊക്കെ ആവശ്യൊള്ളൂ ഇപ്പോഴത്തെ ഇതിൽ അതൊക്കെ വലിയ ആഡംബരത്തിലൊന്നും കല്യാണം അതിലൊന്നും ഒര് അർത്ഥവും ഇല്ല
അതെ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഹണിമൂണ് ട്രിപ്പ് പോവാ
വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം
ആ പൈസ എടുത്ത വച്ച് ഹണിമൂൺ ട്രിപ്പ്‌ പോവും
ഉം
ആഹ് ഉം ആ ഇന്നത്തെ കാലത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാടോടുമ്പം നാ ടുവെ ഓടണംന്ന് പറയ്ന്നെൻ്റുട്ട് എല്ലാരും എന്തെ ക്ക്യയോ ചെയ്യുന്നു ബാക്കിയുള്ളവര് അയിന്റെ പുറകേ പോകുന്നു അത് ചെയ്തില്ലെങ്കിൽ അയ്യോ അവരെന്ത് വിചാരി ക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു അല്ലെ ആന്ന്
അതെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ
എല്ലാം പേരുന്നേ നമ്മൾ അയ്യോ കല്യാണത്തിൽ പോയിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് ചിലപ്പോ ആഡംബരം കുറഞ്ഞ സാരി ആയിരിക്കും എടുക്കുന്നത് അപ്പത്തേനും ഓല് ഇത് അഹ് ആ അവരിട്ട് അവര് കുറ്റം പറയോലോ ഇവര് കുറ്റം പറയോലോ എന്നൊക്കെ ഉള്ളൊരിതിലാണ് നമ്മള് പൈസ ഇല്ലെങ്കിൽ എവിട്ന്നെങ്കിലൊക്കെ കടം മേടിച്ചു ച്ചിട്ടാണെങ്കിലും വെലയുള്ള സാരിയും അയിന്റെ സാധനങ്ങളും ഒക്കെ മേടിക്കും എടുക്കൊക്കെ ചെയ്യുന്നത്.
അതെ അതെ എത്ര പഠിക്കൂല.
ആഹ് ആ പറഞ്ഞിട്ട് കാര്യല്ലന്ന്.
മ്
ആ ഇനിയത്തെ തലമുറയെങ്കിലും അല്ലാതൊക്കെ
അതെ അതെ ആ ആഹ് ഉണ്ടുണ്ട്, ഇപ്പ ഇങ്ങനെയൊക്കെ തെ എല്ലാവരും ഒറ്റക്കാലില് സ്വന്തം കാലില് നിന്നിട്ടായിരിക്കല്ലോ അവരുടെ ഇഷ്ടത്തിനേക്ക് അവര് മാരേജ് നടത്തും.
മ് അതാ നല്ലത്.
മ്
സ്ത്രീധനം കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനൊന്നും സ്ത്രീധന ധനംന്നല്ലേ പറയുന്നെ.
അതെ അതെ ചെലോര് ഇ പ്പോ നല് നല്ല മാറ്റൊള്ള കുടുംബക്കാര് കുടുംബക്കാരിണ്ടാവും, പക്ഷേ ചെലോരായിരിക്കും ഇങ്ങനെ ഇപ്പോഴും പഴയ എന്താ ഇത് ഇപ്പോ ഇവിടെത്ര ആ അതെ അതെ അതെ അപ്പുറത്തെ വീട്ടിലെ മരുമോള് ഇത്ര കൊണ്ടോന്ന് നീ എന്താ ഇത്ര കൊണ്ടരാ അങ്ങനത്തെ ആഹ് അതെ അതെ അതെ അവിടെ പഴയ ആ ഒരു
മ്
മ് കൊറെ പേര് മാറ്റം വന്ന്.
ആഹ് ഇപ്പോഴത്തെ ഈ പുതിയ പുതിയ തലമുറപ്പെട്ട അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അവര്
നല്ല ഒരു മാറ്റം വന്നിട്ടോണ്ട്, പിന്നെ നിക്കുന്നെന്ന് വെച്ചാല് പഴെ അമ്മ ച്ചിമാര് അമ്മൂമ്മമാര്
അമ്മൂമ്മമാര് അവര് ഇപ്പളും തന്നെ അവിടുന്ന് ഇങ്ങോട്ട് എത്തിയില്ല,
മ് മ് പിന്നെ
പോയി വന്ന് കൊറച്ച് നേരത്തെ വന്ന് പോയി വന്നിട്ടെ ഉള്ളു.
മ്
മ്
പിന്നെ അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനുണ്ട്? മഴയുണ്ടോ?
മഴ ഇപ്പ ഇല്ല, പക്ഷേ ഒരു മൂടിക്കെട്ടിയ പോലെ ഇണ്ടായിരുന്നു.
ആഹ് പിന്നെ ഏ ചൂടൊക്കെയോ?
ചൂട് ഇവടെ വയങ്കര വെയിലാണ്, വയ വെയില് മൂന്നാല് വയങ്കര വെയിലാണ്.
ആഹ് ആ ഇവടെ ഇവടെ ഇപ്പ ചൂടിന് കൊറച്ച് കൊറവുണ്ട് കേട്ടോ.
മ്
ഇപ്പം നേരത്തെത്തെന്റെ അത്ര ചൂടൊന്നു ഇല്ല, പിന്നെ ഈ മഴ കഴിഞ്ഞ ദിവസൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോ ഒന്ന് രണ്ട് ദിവസായിട്ട് അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല, ആ ഇനി ഇപ്പം പിന്നെ ഏഹ് എടവപ്പാതി തൊടങ്ങിയില്ലെ ഇനിയിപ്പം അതിൻ്റെതായിട്ടുള്ളൊരു മഴ കാണും. ഉച്ച കഴിഞ്ഞുള്ളൊരു മഴയുണ്ടല്ലോ അതെ അതെ മ് ഇപ്പം മഴ ആ ജൂണൊക്കെ ആയിക്കഴിയുമ്പത്തേനും പിന്നെ രാവിലേം മഴ വൈകിട്ടും മഴ പിള്ളേരൊക്കെ മ് മ്
ഉം.
ആഹ്
അപ്പ എന്ന ഞാനുള്ള ഉം എല്ലാം ആയോ വൈകിട്ടത്തേനൊക്കെ ഉള്ളതെല്ലാം ആയോ? വൈകിട്ട് ആഹ് ആഹ് ചോറും കറിയൊക്കെ ആയി- ആഹ്
ഉം കയി
കഴിക്കണം ചോറ് കഴിച്ചേ ആണോ? ഇല്ലല്ല കഴിച്ചില്ല ഇവിടെ
ഉം.
ഉ ആഹ് ഇനിയിപ്പൊ കൊറച്ചുകൂടൊക്കെ കഴിയും ഒരു ഉം എട്ട് എട്ടരൊക്കെ ആവും ഇവിടെ കഴിക്കുമ്പോ ആഹ് ആഹ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓ ചെറിയ മഴ പെയ്തു അപ്പം- അയിന്റെ ആഹ് തണുപ്പ് ഉണ്ടോ? ആഹ് തണുപ്പ് ഞാൻ പറഞ്ഞില്ലെ ഇപ്പം വലിയ ചൂടില്ല അതുകൊണ്ട് നമുക്ക് നേരത്തെന്ന് വെച്ചാ ചൂട് പകല് മൊത്തം ചൂട ആയതുകൊണ്ട് രാത്രി ആയി കഴിയുമ്പോത്തേനും അതിങ്ങ് എറങ്ങി ഭയങ്കര ചൂടായിരിക്കും റൂമിലൊക്കെ- ഇപ്പം കൊഴപ്പൊന്നുവില്ല ഉം വല്യ കൊഴപ്പുല്ല്യാതെ പോന്നു- തണുപ്പ് അത്യാവശ്യം തണുപ്പുണ്ട്.
ആഹ് അങ്ങനെ ആഹ് ശരി.